ഹലോ
ആ
ഹലോ ആ കേക്കാവോ ആ എന്തക്കണ്ട് കേക്കാം
എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ
സുഖായിട്ടിരിക്കുന്നു
ആ ഭക്ഷണൊക്കെ കഴിച്ച് ഫ്രീ ആയിരിക്ക
ആ അതെ ഭക്ഷണക്കെ കഴിച്ചിട്ട് വന്നിരിക്കുവായിരുന്നു
ആ
ആ ആഹാരൊക്കെ കഴിച്ചോ ഇല്ല ഇല്ല കഞ് ഒറങ്ങന്ന്
ചെറുത് ആ സ്കൂൾ പോവാനായിട്ടില്ല ചെറുത
ആ ആഹ് ചെറുതാ രണ്ട വയസായിട്ടെ ഒള്ളൂ
ആ ആ ഇവിടെ മൂന്നാളുണ്ടിൻക്ക് വല്യ മക്കളയ്ക്ക്ണ്
ആ വല്യ മക്കളാ സ്കൂളിൽ പോവുന്നാ
ആഹ് ഒരാളിപ്പം പ്ലസ് ടു കഴിഞ്ഞിരിക്കണ് ഇനി എന്തേലും കോഴസൊക്കെ നോക്കണം ഉം മൂന്നാമത്ത ആള് മാത്രമേ പോണള്ളൂ ഇപ്പൊ ഓന് ഒന്നാം ക്ലാസ്സില
ആ ആ
ആ മീൻകറിയും പയറ് തോരൻ ചമ്മന്തി ആയിരുന്നു അവിടെ എന്തായിരുന്നു
ഇവിടെ പരിപ്പ് കറി പരിപ്പും കുമ്പളങ്ങ കറി വെച്ച്
ആ ആ ആ ആ
ആ വേറെ എന്തേലും സൈഡ് ജോലി ചെയ്യുന്നുണ്ടോ ആ ടെയിലറ ആണ് ആ ഞാനൊരു ടെയിലർ ആകാനായിട്ടുള്ള ശ്രമത്തിലാണ് അതെ പഠിച്ചുന്ന് ചോദിച്ചാ അല്ല പഠിക്കാൻ പോവുന്നുണ്ട് ആ അപ്പം ഞാനിപ്പോ ടോപ്പ് പ്പും പാൻറും തയ്ച്ചു പഠിച്ചു ബാക്കി ഭാഗങ്ങൾ പഠിക്കാനായിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റ ഒക്കെ തയ്ക്കും പിന്നെ പിന്നെ നൈറ്റിയും ആ പിന്നെ എനിക്ക് ഇതൂടെ ബ്ലൗസും കൂടെ പടിക്കണം ഉം അത് രണ്ടും കൂടി പഠിച്ചു ബ്ലൗസ് പഠിക്കാൻ പാടാല്ലയോ ആ ആ അത് ശരിയ
അത് കറക്റ്റ് ആയി കിട്ടണെ കൊറച്ച് പാടാ അത് നമ്മള് പ്രാക്ടീസ് തന്നെ വാണം
ആ അത് ശരി ആ ആ എന്നോട് പ അവര് പറഞ്ഞു എളു പ്പം പാന്റൊക്കെ ആണ് ഇപ്പം പഠിക്കു ടോപ്പ് തയ്ക്കാൻ കൊറച്ച് കൊഴപ്പല്ല പഠി കൊറച്ച് ടൈം എടുക്കും എന്നാലും കൊഴപ്പല്ല പാാന്റ് തയ്ക്കാൻ ഇത്തിരി അഞ്ചു മിനിറ്റ് മതിന്ന് പറും കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പന്ന് പറും
ആ തയ്ക്കാനും കട്ട് ചെയ്യാനും ഒക്കെ എളുപ്പാണ് പാന്റ് ചുരിതാറും കൊഴപ്പല്ല നൈറ്റി ക്ക അതും കൊഴപ്പല്ല ഉഹ
ആ ക്ഷേ ബ്ലൗസ് കഴിക്കാൻ പാടാന്ന് അപ്പൊ ഈ കിട്ടണ
ആഹ
അപ്പ് നൈറ്റി തയ്ക്കാനോ
നൈറ്റി തയ്ക്കാനും പണിയൊന്നുല്ലല്ലോ അത്ര പണിന്നുല്ലല്ലോ ആഹ ഒന്നും പണില്ല അത് കഴത്തിന് ഏതാ മോഡലച്ചാല തയ്ച്ച കഴിഞ്ഞാല്
തയ്ച്ച് ആഹ് നല്ല തയ്യലൊക്കെ കിട്ടാറുണ്ടാവോ ആഹ് ആഹ് അത് ശരി ആ ഞങ്ങളവിടെ ത തയ്ക്കുന്നത് കൊറച്ച് കൊറവാ ആൾക്കാര് ആ അപ്പം എനിക്കന്താ അവ്ടെ തയ്ച്ചോടി ആ അവിടെ ആ അവിടെ ചെന്ന കുറച്ച് കല്യാണം കഴശ സ്ഥലത്തെ അവിടെ ചെന്നുമ്പോഴത്തേക്കക്ക് തയ്ക്കാനൊക്കെ കൊറച്ച് പാട കുറച്ച് ടൗണിലൊക്കെ പോണം പിന്നെ അതുപോലെ ഭയങ്കര ചാർജ് എത്തർവയ ബ്ലൗസ് തയ്ക്കുന്നന്
ബ്ലൗസിന് ലൈനിങ് വെച്ചനൊക്കെ മുന്നൂറ്റി അൻമ്പതാണ് അതാട്ടില്ല എല്ലാരുംണ്ടാവും മണക്ക് ഉ
ആ ഞങ്ങളിവിടെ അഞ്ഞൂറ്റമ്പതാ
അ ടൗൺ ഏരിയയിലക്കെല്ലോണംണ്ട് ഞാൻ അത്രേ വാങ്ങലള്ളൂ സാധാ ലൈനിംഗില്ലാത്ത ബ്ലൗസിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി
അത്രേള്ളൂ ആ ഇവിടെ അഞ്ഞൂറ്റ അപ്പൊ ഒരു ഫ്രോക്ക് ത ലൈനിങ് വെച് ഫ്രോക്ക് തക്ക ത്തർവയാരിക്കും
അത് മോഡൽ അനുസരിച്ചാ ഫ്രോക്കിന്
ആ എന്നാലും നോർമലായിട്ട് വരുമ്പോ
അഞ്ഞൂറ് അറുന്നൂറൊക്കെ വരും മോഡൽ ലെൻസ്
വരും ഇവിടെ അത്രയക്കണ്ടന്ന്ച്ച അറുന്നൂറണ്ട് ആ ബ്ലൗസിനൊക്കെ ഭയങ്കര ചാർജ ആ പണിണ്ട്
ബ്ലൗസ്നി തയ്ക്കാൻ പണില്ല അ കട്ടിങ്ങ ആണ് പണി തയ്ച്ചഞ്ഞഞാ ആ കേ ഏ കട്ടിങ്ങും പിന്നെ അതിന്റെ കൈ തുന്നലും
ആഹ അനിപ്പ അടുത്തത് പാടാ കാടുത്ത് ഇനി നൈറ്റി പിടിപ്പിച്ചിട്ട് ഇനി ഇത് പ ഉ ബ്ലൗസ് ലാസ്റ്റ് പഠിക്കു
ലല്ല ബ്ലൗസ് ലാസ്റ്റ് പടിക്കാ നല്ല ചുരിദാറൊക്കെ പടിക്കാ ആദ്യം നല്ല
ആ ചുരിദാറ ഇപ്പ ഞാൻ തന്നെതാനെ ആഹ് ഞാനിപ്പ തന്നെ എന്റെ ഇതറക്കാന ഇപ്പോ അത്യാവശ്യം തന്നെതായിക്കും
ആ ലൈനിങ് ആദ്യം ലൈനിങ് ഇല്ലാതെ തയ്ക്കാ
ആ ആദ്യ ലൈനിങ് ഇല്ലാതെ തയ്ച്ചു പിന്നെ ങ്ങ് വെച്ച് തയ്ചു ആദ്യം ഞാ ലൈനിങില്ലാത തച്ചിട്ട് വന്നിട്ട് അവര് അതായത് പഠിപ്പിക്കുന്ന അവിടുന്ന് ചോദിക്കാതെ തന്നെ ഞാൻ വേറെ വേറെ കുറച്ച് തുണി അല്ലാതെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ലൈനിങ് വെച്ച് തയ്ച്ചു നോക്കി തയ്ച്ചു വോക്കിപ്പ കൊഴപ്പമില്ല
തയ്ച്ചുകൊണ്ടേ ഇരിക്കണം ഓരോന്ന് കഴിയുമ്പോഴും ഓരാന്നിന്റെ മിസ്റ്റേക്ക് മനസ്സ് ലയ്റ്റ് നമ്മള് തയ്ച്ചുകൊണ്ടിരുന്നാലെ
ആ ശരിയവത്തൊള് ആ ഞാൻ പിന്നെ വീട്ടി വന്ന് എനിക്ക് തന്നെ ചുമ ഒരു തയ്ച്ചു നോക്കി അപ്പൊ എനിക്ക് ശരിയായി പിന്നെ എനിക്ക് എപ്പോഴും സ്ലിറ്റിന്റെ അവിടെ വരുമ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു പിന്നെ രണ്ട മൂന്ന് വട്ടം വീണ്ടും അവ്ടെ ചെന്ന് അത് വീണ്ടും വീണ്ടും ചെയ്തപ്പം ഓക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ പാന്റ് പടിച്ചു ഇപ്പൊ ഞാൻ ഇനി അടുത്ത ഇനി ഇതിലേക്ക് പാന്റിന്റെ പല ഘട്ടങ്ങൾ പഠിക്കണംമന്ന് പറഞ്ഞിരിക്കുന്നു ഒരു ച് സാദാ പാന്റ് മാത്രം അത്ര തൈ പഠിച്ചുള്ളൂ ചുടിമോട്ടക്കെ ആ അതക്കെ
ആഹ് ചുരിദാറിലെന്നെ പലതൂ ണ്ട്. ഏഹ് ഓപ്പൺ ഇട്ടത്, ഓപ്പൺ ഇടാത്തത് പിന്നെ ത്രീ പീസ് ചുരിദാറ്. പാനൽ കട്ടായിട്ട് അങ്ങനെക്കെ ഇണ്ടല്ലോ. അഒക്കെ സാധാരണ എപ്പളും ഞമ്മള് ഉപയോഗിക്ണത് ആദ്യ ആദ്യം പഠിച്ചെടുത്താ മതി. എപ്പളും
ആഹ് അപ്പൊ ഒരു ബ്ലൗസ് തയിച്ച് പഠിക്കണങ്കി എത്ര നാൾ പിടിക്കും. നമ്മ അതായത് ഈ നോർമലായിട്ട് ഇങ്ങനൊക്കെ തയ്ക്കാൻ അറിയാവുന്നവർക്ക്
അത് ഓരോരോ വ്യക്തിക്ക നുസരിച്ചാ. ഓരോരുത്തരെ കഴിവല്ലേ ചെലോല് വേഗം പഠിച്ചെടുക്കും. അയ്ൻ്റെ കട്ടിങ്ങിലാണ് പണി. അത് കറക്റ്റ് ഞമ്മള് ആഹ് അവിടെ കറക്റ്റ് വര്ണ്ടേ അ നിപ്പ്ൾ പോയിന്റു ഇതൊക്കെ നല്ല കറക് റ്റില് വരണം. അപ്പെളേ ബ്ലൗസ് വൃത്തിയാവൊള്ളു കഅത് നമ്മളൊരു ബ്ലൗസ് ന്ന് അളവ് ട്ത്ത് തയ്ക്കാണെങ്കിലും ഞാൻ അധികവും അളവ് വാങ്ങലാണ് ബ്ലൗസ് തയ്ക്കുമ്പം. മ റ്റതൊക്കെ ഞാൻ അളവ് ട്ക്കും. ബ്ലൗസിന് അങ്ങനെ അളവ് ഇട്ക്കലില്ല ഞാന്.
അളവടുക്കത്തി ആഹ് എന്നാ അതായത് ഇട്ടൊണ്ടിരിക്കുന്ന ബ്ലൗസ് വാങ്ങി
ആഹ് ആഹ് അളവ് തരാൻ പറിം ബ്ലൗസിന് ഉം മറ്റത് ചുരിദാറും ഫ്രോ ക്കും ഒക്കെ തെ അളവ് ട്ത്ത് തയ്ച്ചൊ
കടയായിട്ടാ?
കട ഇണ്ടായിരുന്നു. ഇപ്പം മോനൊക്കെ ഇണ്ടായപ്പോ ആ കൊറോണ ടൈമിൽ ഒഴിവാക്കിയതാ അപ്പൊം
ഒഴിവാക്കി. വീട്ടിലാണ്. ഓഹ് ഇൻക്കും വീട്ടിലങ്ങനൊര് തുടങ്ങ. എനിക്ക് നൈസും കൂടുതലും ഏഹ് എനിക്കാണെങ്കി ഒരു ചെറുതായിട്ട് ഒരു ബിസിനസ് തൊടങ്ങാ ണം പറഞ്ഞ് പ്ലാനിട്ട് പാന് പിന്നെ ഞാനോർത്തു ഏഹ് ബി ആ അതായത് നൈറ്റി നൈ
ന്നങ്ങാണ്ട് അങ്ങനെ ചെയ്
ആഹ് നൈറ്റ് നൈറ്റി എവട്ന്നാ ക ച്ചോടം ചെയ്യന്നുള്ള ഒരു ഇതിലായിരുന്നു അപ്പം എനിക്ക് എന്തേരം പിന്നെ തൈ ച്ചിട്ട് സ്വന്തമായിട്ട് തയ്ച്ചു കൊടുക്കുവാണേ കൊർച്ച് കൂടെ എന്തെങ്കിലും ഒരിത് കിട്ടോന്നൊരു തോന്നല് ആ അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഇത് അല്ലതന്നെ തയ്ക്കണം എന്നുള്ള ഒരു ആഹ് എനിക്ക് തന്നെ ഡ്രസ്സ് തയ്ക്കാം അപ്പതാണെങ്കി കൊർച്ച് ഭയങ്കര ബുദ്ധിമുട്ട് തയ്ക്കാൻ പോണങ്കി കുറച്ച് ദൂരം പോണം അപ്പം ഇപ്പതന്നെ ഞാൻ തയ്യല് പഠിക്കാൻ പോയപ്പോ തന്നെ എനിക്ക് ചെറിയ ചെറിയ തയ്യലുകളൊക്കെ കിട്ടാൻ തൊടങ്ങി ഏ ഷേപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ കൈ കുറയ്ക്കാനും ഒക്കെ കൊണ്ടു തരാറുണ്ട് ആഹ് അപ്പം ഇനി ഫുള്ള് നൈറ്റി കൂടെ ഒന്ന് പഠിച്ചിട്ട് ഒരു ബിസിനസ്സ് തുടങ്ങണമെന്ന്
നൈറ്റി വേഗം പഠിച്ചെടുക്കാ
അപ്പൊ കൊർച്ച് മെറ്റീരിയലൊക്കെ കൊർച്ച് വെലക്കുറവായിരിക്കുമല്ലോ
ആഹ് മെറ്റീരിയല് ഹോൾസെയിലിൽ എടുത്താ മതി ഹോൾസെൽ കടിയിൽ പോയിട്ക്കണം
ഹോൾസൈൽ കട അപ്പം എത്ര രൂപ നമ്മൾ നൈറ്റിക്കാളും ഒത്തിരി വെല വ്യത്യാസം വരോ
ഇല്ല ഇപ്പൊര് ഇങ്ങളവിടക്കെത്രേണ് നൈറ്റി ബിറ്റിന്
നൈറ്റി ചെലത് ഉം ഉം നൈറ്റീ ഏ റെഡിമെഡ് റെഡിമേഡ്
റെഡിമേടാണോ അവിടെ മെറ്റീരിയൽന്
മെറ്റീരിയൽ ഒന്നും എടുത്താരും അങ്ങനെ തയ്ക്കുന്നെ മെറ്റീരിയൽ ഞാൻ ഈയിടെ വെല ചോയിച്ചപ്പം ഇുന്നൂറ് രൂപയാ വെല പർഞ്ഞ്
ആഹ് നമുക്ക് ആ അതൊരു നൂറ്റി അറുപത് നൂറ്റി അൻപയിനൊക്കെ കിട്ടും ആ നൂറ്റി അറുപത്തഞ്ച്
നല്ല റെയ്റ്റുണ്ട് ഇവടെ ഇരുന്നൂറ് രൂപക്ക് പക്ഷെ അപ്പം ഈ ഈ കൊറച്ച് പൈസ കൊണ്ട് നൈറ്റി മേടിക്കാനുള്ള പൈസ ഉണ്ട് അപ്പ ഞാൻ ആ കടെൽ തന്നെ ചോയിച്ചിട്ടു വന്നു അന്ന്ട്ട് ഞാൻ നൈറ്റി വ ങ്ങിച്ചാ പോരേ ഇരുന്നൂറെണ്ണം കൊട്ത്ത് മെറ്റീരിയൽ വാങ്ങിക്കുന്നേന്ന് ചോയിച്ച് അതായത് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്കകത്ത് നമുക്ക് ഏ നൈറ്റി കിട്ടും അപ്പം മെറ്റീരിയല് ചോയിക്കുമ്പം ഇരു ഇരുന്നൂറ് രൂപ അപ്പം ആ
ക്ക്ന്നെ മെറ്റീരിയലേ പോവോള്ളു റെഡിമെയ്ഡ് അങ്ങനെ പോവൂലാ അത് അവനാന്റെ ഇഷ്ടത്തിൻ തയ്ച്ചെടുക്കാ മെറ്റിരീയല് ഞങ്ങള നാട്ടിലൊക്കെ അതികും റെഡിമെയ്ഡ് അങ്ങനെ പോവുലാ അത് കൊണ്ടന്ന് വെച്ചാല് ഇൻക്കും ഇണ്ടായിരുന്നു ആ ഇൻക്ക് ഞാൻ ചെയ്തിര്ന്നേ കൊണ്ടര്ൽ ഇണ്ട്
ആ ആ ഇവടെ ഇവടെ എല്ലാവരും അത് നൈറ്റി കടേ പോയി അങ്ങനെ വയ്യാൽ
നൂറ് രൂപ താ കൊറവ് ഇള്ളെയിന് അങ്ങനെ തയ്ച്ച് കൊ കൊടുക്കുമ്പം ഞാൻ വാങ്ങല് നൈറ്റി തയ്യൽ കൂലി അടക്കം
ഉം ആ ആഹ അത് ശെരി
ശെരിക്കും അതിലെ മോഡലൻ അൻസരിച്ചാണ് ഞമ്മൾ തയ്ച്ച് കൊട്ക്കും
തയ്ച്ചോരുക ആ ഹ ഹ
ത്രീ പീസ് നൈറ്റി ഒക്കെ ഇണ്ടല്ലോ ഫ്രണ്ടിൽ ഫ്രിൽ ഒക്കെ ഇ ഇട്ട്ട്ട് അങ്ങൻത്തെ നൈറ്റിയൊക്കെ കൂടും
ആ
വേറെ എന്തൊക്കെ ഇണ്ട്
പിന്നെ ഇങ്ങ
അപ്പം എപ്പളാ ക്ലാസ് തയ്യൽ ക്ലാസ് എപ്പളാ
ഞാന് ഞാൻ ഹ് ഞായറാഴ്ച്ചുസം മാത്രേ പോവുള്ളൂ ആ ആഴ്ചേൽ ഒരി ക്കൽ അതല്ല ഞായറാഴ്ച് ആഹ ആഴ്ചേൽ ഒരിക്കൽ ഞായറാഴ്ച ദിവസം മാത്രം അപ്പം കപാ ക്കിയുള്ള ദിവസം ചേട്ടനെ ജോലിക്ക് വിടും പിന്നെ ഞായറാഴ്ച വീട്ടി കാണും അപ്പ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് ഞാൻ പോവും അപ്പം രാവിലൊട്ട് ഉച്ച വരെ പോവും അല്ലെങ്കി ചെലപ്പോ ഉച്ച തൊട്ട് വ വൈട്ട് വരും അങ്ങനെ ഫുൾ സമയം ഇരിക്കത്തില്ല രാവിലെ തൊട്ട് ഉച്ചവരെ ആ ഒരു സമയത്ത് അപ്പം
ആ
ഉം മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിര്ന്നെങ്കിൽ തൊടങ്ങ എന്തെങ്കിലും ഒരു പരിപാടി തൊടങ്ങണംന്ന് മനസി ഭയങ്കര ആഗ്രഹാ
ഒക്കെ വേം പടിച്ചെടുക്കാ
ഉം
ഇന്നാ പിന്നെ എന്താ ഇന്നാ ഓക്കെട്ടോ
ഉം ഉം ശെരി
ഉം